ഹലോ
ഹലോ
ആഹ്
എന്തൊക്കേണ്ട് വിശേഷം
സുഖാണ് കൊഴ്പ്പൊന്നുല്ല
ഉം ചായൊക്കായോ എന്താ കടി
കടി ഭൂരി ഭൂരിം ഇഷ്റ്റും
ഏഹ് ഹസ്ബൻ്റ് ഭർത്താവ് പണിക്കോയോ
ആഹ് ഓരു പോയി രാവിലെ ഒരു ആറ് മണിയൊക്കെ ആയാ പോകും
ആഹ് എന്താ പണി
പണി ഡ്രൈവറാ
ആഹ്
കോറിയിലെ ഡ്രൈവറായിട്ട് പോവാ
ഏഹ് കോറിലല്ലേ
ആഹ്
എന്ത് കരിങ്കല്ലിൻ്റോ അതോ ചെങ്കല്ലിൻ്റോ
എങ്ങനെ
കരിങ്കല്ലിന്റെ കൊറിലോണ്
അല്ല ചെങ്കല്ലിന്റെ ചെങ്കല്ലിന്റെ
ചെങ്കല്ലിന്റെല്ലേ ആഹ് മക്കളൊക്കെ മദർസ് പോവാനായോ
ആഹ് രണ്ട് കുട്ടികളുണ്ട് രണ്ടാൺകുട്ടികൾ ഒരാള് മൂത്തോന് മദറസിലാറില അവനിക്ക് വൈകുന്നേരത്താണ് ചെറിയോന് ഒന്നിലാണ് ഓൻ പോയി
ആഹ്
ചായിം കടിയൊക്കായപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെരിക്ക ഇപ്പൊ
ആഹ് ആഹ് ഞാന് ദോശയാണ് ഇന്ന്.
ആഹ് അവിടെ ആര
മുട്ടക്കറിയും ഇവിടെ ഉമ്മിയും, ഞാനും നാല് മക്കളും, ഹസ്ബന്റും ഹസ്ബന്റ് പണിക്ക് പോയിന്.
ആഹ് എന്താ ചെയ്യണേ?
അയിന് ഇതേപോലെ ലോഡിങ്ങിന്റെ പണിയാണ് ചെങ്കൽ ഇത് കരിങ്കല്ല് ഉം
ആഹ് കരിങ്കല്ല് ലോടിങ്ങോ?
ആഹ് ലോടിങ്ങ്
ആഹ്
പിന്നെ കുട്ടികള് വെൽത് പ്ലസ് ടു ആണ്.
ആഹ്
മറ്റോള് എട്ടാം ക്ലാസ്സാണ്, ചെർത് നാലാം ക്ലാസ്സാണ്. ഏറ്റും ചെറുത് മൂന്ന് വയസ്സ് ആവുണ്.
ആഹ് ആഹ് മദർസക്കാരൊക്കെ ഉണ്ടോ ഓലൊക്കെ പോയോ?
ആഹ് ഓല് പോയി ഓലെ പറഞ്ഞയ്ച്ചാണ്ട് ഇങ്ങനെ ഇര്ന്നതാണ്.
ആഹ് ആഹ് അത്ശരി ഉമ്മെ?
ഉമ്മ ഇവിടെണ്ട് ഉമ്മാക്ക് പിന്നെ രാവിലെ ആയാല് ഓരോ കൃഷിയുണ്ട് അപ്പം അയ്ക്ക് ഇങ്ങനെ ഇറങ്ങലാണ്.
ആഹ്
പൂളയും, ചേമ്പും, ചേന, അങ്ങനത്തൊക്കെ
വീട്ടില് പറമ്പിൽ തന്നെ ഉണ്ടാക്കാവൂലെ?
ആഹ് ആഹ് പറമ്പിൽ ഇണ്ടാക്ക്ണ്ട്.
ആഹ്
ഉണ്ടാക്കിട്ട് കൊറച്ച് കഴിയുമ്പോ കൊറച്ച് പീടിയ കൊടുക്കും പിന്നെ അയൽവാസി യക്ക് കൊടുക്കും.
ആഹ ഒറ്റക്ക് ചെയ്യോ?
ആഹ ഫസ്റ്റ് തറ കുത്താന് ആളെ വിളിച്ചലാണ്.
ആഹ ആ പിന്നെക്കെ നോക്കലൊക്കെ ഒറ്റക്കെ ചെയ്യണ്ടാവുംലേ?
ആഹ പിന്നെ കഴിഞ്ഞാലുംമ്മ പിന്നെ തറ വെച്ചിട്ട് നമ്മള് ഈ മഴയ്യുമ്പോ മണ്ണൊക്കെ പോകുമ്പോ ഭർത്താവിന് ആ മാപ്പിൾക്ക് ഒയിവ്ള്ളന്ന് അവ കൂടി കൊടുക്കും. പിന്ന ഉമ്മ ഇ താക്കും. ഇപ്പൊ കുത്തീട്ടുള്ളൂ കുത്തീട്ട് തീർത്ത്നല്ലോണം. അയ്ത്ത പുല്ലൊക്കെ പറിച്ചാൻ മാണ്ടി പോയതാണ് ഇമ്മ ഇപ്പം
ആഹ ശരി
രാവിലെ ആഹ
ഉം
അത് വീടിന്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് സ്ഥലം, ഞങ്ങളെ ആദ്യം വീട് കുറച്ച് അപ്പുറത്ത്ക്കേനി അവിടെണ്. അവിടപ്പം ആഹ തറവാടിന്റെ ഭാഗത്ത് അത് പർഞ്ഞാല് കുറച്ചപ്പുറത്താണ് തറവാട്. അവിടപ്പ ആരു ഇല്ല തറവാട് ഇങ്ങോട്ട ആക്കിയാണ്ട് പുതിയതാക്കി ഇടുത്തതാണ്.
ആഹ ശരി.
ഉം അപ്പൊ വിടർഞ്ഞാല് ഒരു വല്യൊരു കുന്നിന്റെ ഒരു എർക്ക് കൊറച്ചരു അടിയിലായിട്ടാണ് ഞങ്ങളുടെ വീട്.
ഇപ്പ ങ്ങള് ഇരിക്കണ വീട്ലേ
ആഹ ഇവിടെർഞ്ഞാല് വൈന്നാരം ആയാല് കുറെ ആളുകള് കാണാൻ വര്ല്ലണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസാണ്.
ആഹ് ഇപ്പ ഇരിക്കണ വീടിന്റെ ഭാഗത്ത്ക്കോ
ആഹ് ഇരിക്കണ വീടിന്റെ ഭാഗത്തക്ക് പിന്നെ കല്യാണ കഴിഞ്ഞാല് അങ്ങനെ ഓരോ ചെക്കനും പെണ്ണൊക്കെ വന്നാണ്ട്
ഫോട്ടോസൊക്കെ എടുക്കാൻ വരണ്ടാവെല്ല
ആഹ എടുക്കും ആ പച്ചപ്പ നിറഞ്ഞ നല്ല സ്ഥലായിട്ട്
ആഹ്
അങ്ങനെ വരു ഇവടെ എടുത്തില്ലോലൊക്കെ ചായയും കടിയൊക്കെ ഇണ്ടാക്കിയാണ്ട് അങ്ങട്ട് കുടിച്ചാനൊക്കെ പോവലിണ്ട്
വൈന്നേരങ്ങളിലൊക്കെ ഇരി
വൈ ആഹ് വൈന്നേരങ്ങളില് അതങ്ങനെ ചായേം കടി ഉണ്ട ഉണ്ടാക്കിയർ കൊണ്ടർലാവും വീട്ടീന്ന്
ആഹ് അവടെ അടുത്ത് കടൊന്നുംല്ലേ
കടണ്ട് പക്ഷെ ഇത് കൊറേ ഫാമ ഇതായിട്ട് കുടുംമ്പായിട്ട് ഇങ്ങട് വരുമ്പോ
ആഹ് എന്തേലൊക്കെ ഫുഡ്‌ ആയിട്ട് അങ്ങന വരുണ്ടാവും.
ആഹ അങ്ങന വരലാണ് ഒരീസം ഞങ്ങളും ഇതേപോലെ ഞങ്ങളെ അയൽക്കൂട്ടത്തിന്ന് ആൾക്കാരൊക്കെപാട കൂടിയാണ്ട് ഇങ്ങനെ ഓരോന്ന് ഇണ്ടാക്കിയാണ്ട് കൊണ്ടന്നീന് നെയ്യപ്പം ഉണ്ണിയപ്പം
കടി ഇണ്ടാക്കിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവുലേ
ആഹ് നെയ്യപ്പൊ ഉണ്ണിയപ്പൊ കൽത്ത പ്പം പിന്നെ ഞാന് പൊക്കവട ഇണ്ടാക്കീന്
ആഹ്
പിന്നെ ഇന്റെ ഇവിടന്ന് മൂത്തച്ചി പിന്നെ സമൂസ ഉണ്ടാക്കീന് ഇമ്മീ മൂത്തച്ചീ ഞാനും ഒരു കുടുംബശ്രീല മൂന്നാളും
ആഹ് കുടുംബശ്രീലിണ്ട്ലെ
ആഹ് ഇണ്ട് അപ്പൊ ഞങ്ങള് അങ്ങനെ അയിന്ന് പോയി പോയിനി ഇങ്ങനെ ചായൊക്കെ കൊണ്ടൊരീസം
ആഹ് അയിന്ന് വേറിം ഇള്ള ആൾക്കാരിണ്ടാവും കുടുംബശ്രീന്ന്
ആഹ് ഞങ്ങള് ഞങ്ങളെ കുടുംബശ്രീത്തോര് ആഹ് മാത്രം ഞങ്ങള് പത്ത് അംഗങ്ങളിണ്ട് ഞങ്ങള് പത്താള് കൂടിയാണ്ട് ഇങ്ങനെ പോയിന് ചായയൊക്കെ പാൽ ചായൊക്കെ ഞാൻ ഇവടന്ന് ഇണ്ടാക്കി. പാലൊക്കെങ്ങള് വാങ്ങിയാണ്ട് ഇണ്ടാക്കി
കടി ഇണ്ടാക്കിട്ട് അങ്ങനെ പോയി അവിടിരുന്ന്
ആഹ് കടി ഇണ്ടാക്കി പിന്നെ ഞങ്ങള് പൻസാരി ചായപ്പൊടി പാലും ഞങ്ങക്ക് ഇങ്ങനെ ഈ പത്ത് രൂപ മാസത്തിലുള്ളൊരു ഫണ്ട് ഇണ്ട്
ആഹ് കുടുംബശ്രീല് അടക്കണത്
ആഹ് അയിലടക്കണേ നമ്മക്ക് എന്തെ ആവശ്യത്തിന് എടുക്കാനാണ്ട് പത്തീച്ച് രൂപ മാസം എല്ലാരും ഇങ്ങനെ അടക്ക
ഉം
അപ്പൊ അയിന്ന്ട്ത്താണ്ട് ഞങ്ങള് വാങ്ങിയാണ്ടാണ് പാല് എന്തോ വാങ്ങിയാണ്ടാണ് ഞങ്ങള് പോയിനെ കടി പിന്നെ എല്ലാരും ഇഷ്ടള്ള ഇണ്ടാക്കി കൊണ്ടന്ന്
ആഹ് ചായ എങ്ങനെ അവടെ ഇണ്ടാക്ക
ആഹ് ചായന്റെ വീട്ടിലുണ്ടാക്കി ന്റെ വീട്ടിൽന്ന് കുറച്ചണ് പോയാൽ മതിയല്ലോ
ആഹ് ദൂരുള്ളവര് മറ്റോരൊക്കെ ദൂരള്ളവര് അങ്ങനെ അങ്ങട് വന്നിട്ടുണ്ടാവുല്ലേ
ആഹ് ഓലത് കൊറച്ചപ്പറം വിട്ട് വീടാണ് പറ്റേ ദൂരെല്ലാണും നമ്മക്കാണ് അധിക എളുപ്പം
ആഹ് ആഹ്
ഇവടന്ന് ഇണ്ടാക്കി കൊണ്ടയാണ്ട് അവിടന്ന് കുടി ച്ച് ഡാൻസ് ഒക്കെ കളിച്ച്
ഉം കുട്ട്യേളൊക്കെ പോന്നിട്ടുണ്ടാവും
ആഹ് സ്കൂള് വിട്ടാരെ പിന്നെ കുട്ട്യാളൊക്കെ വന്ന് ഞങ്ങളും മൂന്ന്‌ മണിയാവുമ്പോ അയൽക്കൂട്ടം കൂടി കഴിഞ്ഞാണ്ട് പിന്നെ ചായെക്കെ കൊണ്ടട് കേറി എന്നിട്ട് കേറി പിന്നെ സ്കൂള് വിട്ടാരെ കുട്ട്യാളൊക്കെ ഉള്ളോല് സ്കൂൾ കുട്ടികളൊക്കെ ഉള്ളോലൊക്കെ വന്ന് വല്യ കുട്ടികള് ഇള്ളോലൊന്നും പോന്നീല്ല സ്കൂൾ കുട്ടികൾ ഇള്ളോലൊപ്പം ഓല് മേലൊക്കെ കഴികിയാരെ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങട്ട് വന്ന് വന്നാണ്ട് പിന്നെ ഡാൻസും പിന്നെ ഇതൊക്കെ കൊണ്ടയിനി ബോക്സ് ഉണ്ടല്ലോ നമ്മളെ പാട്ടിന്റെ അതൊക്കെ കൊണ്ടയിനിം ആഹ് അതൊക്കെ കൊണ്ടയ്നോ ഓഹ് ഇമ്മ വരെ ഒപ്പനൊക്കെ കളിച്ച്ണ് അന്ന്
ആഹ് നല്ല രസാ
ആഹ് നല്ലത് അത് പറഞ്ഞാലേ പിന്നെ അങ്ങനെ ആരും കാണണ സ്ഥലോല്ല ഈ പൊറത്ത്ന്ന് ആരേലും കാണണോലാണെങ്കില് നമുക്ക് മടിയല്ലേ ആഹ് ആണുങ്ങളൊക്കെ കാണാണെ നമ്മക്ക് മടിയാണ് ആഹ് ആഹ് അങ്ങനെ അപ്പ നമ്മക്ക് ഈ നമ്മക്ക് ഈ ആണുങ്ങൾ ഉണ്ടാവുമ്പ നമുക്ക് കളിച്ചാ മടിയല്ലേ
ആഹ് നമ്മളെല്ലാരും പാടെ പെണ്ണുങ്ങളായിട്ട് കൂടുമ്പോ നമ്മക്കൊരു രസാണ് നമ്മളിപ്പോ ഉസ്കൂൾന്നൊക്കെ എല്ലാവരും പാടെപ്പം പോവോല്ലോ അങ്ങനെയൊക്കെ പോവുമ്പോ നമ്മക്ക് നല്ല രസാണല്ലോ
ആഹ് നല്ല രസാണ്. അപ്പൊ അതേപോലെ ഞങ്ങള് ഇതേപോലെ അവിടെ കൂടി ഡാൻസ് പ്പന ഓക്ക കളിച്ച് വീഡിയോ ക്കെടുത്ത് ഇന്നട്ട് പിന്നെ ഞങ്ങള് പോന്നാര പിന്നെ എല്ലാരും അയി നെ കുറിച്ച് പറയും എന്തോരു രസല്ലേ ഞമ്മള് ന് നടത്തിയ പരിപാടി ഇഞ്ഞും വേണം ഇഞ്ഞും വേണം ന്ന് പറഞ്ഞാണ്ട്
ഊ ഉഹ്
ഞങ്ങ അതുപോലെ നടത്തി പിന്നെ കഴിഞ്ഞാല ഒരുദിവസം ഞങ്ങള് മറ്റേ കത്തുപാട്ട് ട്ട് ണ്ടായില്ല നമ്മളിപ്പോ അത് കൊറേ ടത്ത്
ഫ്രൂട്ട്സും വെജിറ്റബിൾസക്കെ മുറിച്ചിട്ട് സ്കൂളിലൊക്കെ ഉണ്ടായിന്നല്ലോ
ആഹ് അതന്നെ അതെ ആഹ അതേപോലെ ചെയ്തെ അത് ഇതേപോലെ എല്ലാരും ഫ്രൂഡ്സ് ത് അങ്ങളീ ഇതിന്ന് പത്ത് രൂപ അടക്കണേ ന്ന് ടുത്താണ്ട് വാങ്ങിയാണ്ട്
ഉംഹ്
അയിന്ന് വാങ്ങിയാണങ്ങളന്ന് നടത്തിയത്. പിന്നെ അതേപോലെസ് കൂള്ണ്ടായി സ്കൂളില് പിന്നെ ഓരോരുത്തര് ഓരോന്ന് ങ്ങനെ ഏറ്റ്ക്കയ്നു ഫ്രൂട്സാളൊക്കെ
കുട്ട്യാള്ലേ ആ ഇവിടന്നും പോ ചെയ്തിരുന്നു. രണ്ട് രണ്ട് കുട്ടികള കൊണ്ടയിട്ട്
ആഹ് ഞാനയിക്ക് പാര്ണ ആ പേസ്റ്റ് ണ്ടാക്കി കാരക്കൊക്കെ ട്ടാണ്ട്
ആഹ ഈത്തപ്പഴവും അതൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട്
അതടിച്ച് അതും സുറുക്കിം
ഉംഹ്.
ഒക്കെ പാടട്ട് അടിച്ചാണണ്ട് ഞാ കൊണ്ടയ്നി നല്ല ടേസ്റ്റ് ണ്ട് അറിണ്ട ന്ന്
ഉം ഇബടന്ന് മൂത്ത മോന് പൈയ്‌നാപ്പിളും കക്കരിക്കൊക്കെ കൊണ്ടോയി ചെറിയാളും ചെറിയാ ൾക്കും ഉണ്ടായിന്നു അങ്ങനെ. ഓനു അങ്ങനെ കൊണ്ടോയി രണ്ടാളും കൊണ്ടയിറ്റ് ഓര്ക്ക് സ്കൂള്ല് ണ്ടായിന്നു വീഡിയോ ക്കെ വിട്ടിട്ട് ഞാ സ്റ്റാറ്റസ് ടും പരിപാടിയൊക്കെ ആയിട്ട് ഇണ്ടായിന്നു കഴിഞ്ഞ കൊല്ലത്തില്
ആഹ്
ഉംഹ്
ആഹ് നമ്മുക്കിപ്പയിന് പുറത്ത്ന്നെന്ത് കണ്ടാലും കുട്ട്യാ ക്കും വേണന്നുള്ളതാണേയ്
ആഹ് അത് ഞമ്മക്കും തന്നെ നമ്മളെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോ ഓര കാലത്ത് ഞമ്മൾ ചെയ്യാത്ത ഓല് ചെയ്യുമ്പോ ഞമ്മക്കൊര് ട്ടാണ് ഞമ്മളും അയിനനുസരിച്ചിട്ട് അതില് കുലിച്ചിട്ട് ചെയ്തോട്ടേ ന്നുള്ളൊരു മൈന്റില് നമ്മളു ഒക്കെയില്ക്ക് സെറ്റപ്പാക്കി കൊടുക്കു ഓൽക്ക്
ആഹ് അതാണതേയ്
ആഹ്
ഇപ്പയിന് ആഹ് കാണുമ്പഴും ഇനിപ്പോ എന്തായാലും പൊറത്തുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇപ്പത്തെ കുട്ട്യാക്കൊര് പോകണന്നുള്ളൊരു താണല്ലോ
അയിനൊക്കെ പോവു ഞങ്ങളും പോവും. എല്ലാ കുട്ടികളിപ്പ തൊ ക്കെ തന്നെയല്ല പ്പ കാ ഇപ്പളേലൊക്കൊരു ഓൽക്കൊരു സന്തോഷല്ലേ അങ്ങനെയൊക്കെ പോവലും ഉം കഴിക്കലൊക്കെ ണ്ട്
ഉ അങ്ങനെ പൊറത്തു പോവല് കൊറവാണ്
ഉംഹ്
അപ്പം.. ഇന്നലിം മിഞ്ഞാ ന്നൊക്കെ കുട്ട്യാള് ങ്ങനെ കൊളത്തിലൊക്കെ ചാടാ പോവും പ്പൊ വെള്ളൊക്കെ ള്ളതല്ലേ മയയാണ്ട്
ഉം- ഊമ്
അപ്പ ഇങ്ങനെ ചാടാൻ പോവാന്നൊക്കെ പറഞ്ഞീനി കുട്ട്യേളെ
ആഹ്
അപ്പൊ അയിന് പണി ഇണ്ടായിനി അപ്പൊ ഇനി പണി ഇല്ലാത്തന്നൊരൂസം പോവാ പറഞ്ഞാണ്ടങ്ങനെ
ഉം കുട്ടികൾ പോവുമ്പേ നമ്മക്ക് പേടിയാണ് ഇപ്പം ഒപ്പം പോവാണെങ്കി ഒരു സമാധാനാണ്
ആഹ് ഒപ്പം ആള് വേണം ഇപ്പ വെള്ളൊക്കെ കൂടുതലായോണ്ടേ
ഉം അപ്പൊ ഇപ്പ പോകുമ്പോ പേടിയാണ് ഇവിടെയും മൂത്താളിങ്ങനെ പോവാൻ വേണ്ടി പറയുമ്മി ഇപ്പൊ പറയും ഓൻ പറഞ്ഞാ കേക്കൂലാ ഓല് പണി മാറ്റി വെരുമ്പോ നേരം വഴ്കല്ലേ ഒഴിവ്ണ്ടെങ്കിലൊക്കെ പോവും കുട്ട്യാളെക്കെ കൂട്ടത്തിലൊക്കെ പോവല്ണ്ട് ഓനും
ആഹ് ഇന്നാ പിന്നെന്താ? ഇന്നായിക്കോട്ടേ പിന്നെ വിളിക്കാട്ടോ
ആഹ് ഓക്കേ ഓക്കേ
ആഹ്
ഉം